ആ
എന്തെല്ലാം സുഖമായിരിക്കുന്നു.
ഉ എന്ത് വ ആഹ പനി കുറവുണ്ട് ഇപ്പൊ ഇവിടെ നല്ല മഴ പുറത്ത്.
ആണാ ആഹ് ഇവിടെ നല്ല മഴല്ല ഇതിപ്പോ ഏകദേശം രാവിലെ അവ നല്ല മഴയന്ന്
ആ് എനിക്കിവിടെ കുറച്ചുേരായയതേ ഉള്ളൂ എട്ടര ആയപ്പോ മഴയ്‌തു
ആ ഇവിടെ എപ്പോഴും നല്ല മഴയാണ് ഇപ്പൊ നല്ല കാർമേഘം ഉണ്ട്...
ആ ഇവിടെ നല്ല ഇപ്പോഴും പെയ്ത്കൊണ്ടിരിക്കാ
ആഹ ഇപ്പ എന്ത് മഴ ദിവസാ..
ആഹ് അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ..
ഉ ഇങ്ങനെ മഴക്കാലം തുടങ്ങി.... ഇങ്ങനെ ഒരു മഴപ്പോ ഇ നമ്മളാണ് വിടെ ആദ്യമായിട്ട് കാണുന്നത് കൂടുതലന്ന് സമയം നീണ്ടുക്കുന്ന മഴേ..
ആ ഇവിടെ അങ്ങന എപ്പഴ നല്ല മഴ ആയിരിക്കും.. ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഴയാ നല്ല ഇന്ന് രാവിലെ വയിൽ എന്താന്നാ.
ആഹ...
ഉം..
ഇപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് മഴ ഇങ്ങനെ ഇടക്ക് പെയ്ത് വന്നാലും നല്ല സ്പീഡിലൊക്കെ പെയ്താലും... പ്പത്തന്നെ തോരലുണ്ട്...
ആഹ പക്ഷെ ഇവിടെ ഇതുവരെ തോന്നില്ല ഇപ്പഴും പെയ്യുവ...
ആഹ..
ആ
ഈ വർഷം നേരത്തെ വന്നിട്ടുണ്ട് മഴ ജൂണിന് ജൂണ് സ്റ്റാർട്ടി തുടക്കത്തി തന്നെ വന്നല്ലോ മഴ
മഴയാ
ഒന്നും കാണൂല
അപ്പന്നെ ചൂടായപ്പോ നല്ല വെള്ളം കുറവായിരുന്നു
ആഹ
ഇപ്പ പക്ഷെ ക മറഞ്ഞു
ആ ആ മഴ തുടങ്ങിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ഒന്നും മാറിട്ടുണ്ടായിരുന്നില്ല അതായത് ചെറിയൊരു തണുപ്പിന്റെതിൽക്ക് ഇപ്പോ
ആഹ ഇപ്പൊ രാത്രിയൊക്കെ വൈകിട്ടൊക്കെ ആവുമ്പോ നല്ല തണുപ്പാ
ആഹ ഇപ്പൊ മഴ പെയ്ത കൊൊണ്ട് ഇപ്പ പകല തന്നെ ഇപ്പൊ ഈ സമയത്ത് തന്നെ ചെറുതായിട്ട് കൂളായി ആഹ പി കാലാവസ്ഥാ പനികള് ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോ എന്തായാലും
ആജലദോഷം പനി അങ്ങനെ വരുവല്ലോ
ആഹ് ആ
ഉം
അത് പൊതുവേ എല്ലോടത്തുള്ള താന്നെയാണ്..
ആഹ് ഇടക്ക് വെച്ച് ഇനീപ്പോ പെട്ടെന്ന് ഇനി രണ്ടു മാസം കയീമ്പോ ചൂടാവും
ആഹ്
മ് വെയ്ലായി കഴിയ്പോ പിന്നെ ഭയങ്കര ചൂടായിരിക്കുവേ ഭയങ്കര വെയ്ല്
ആഹ് അതേപ്പൊ ഈ മഴന്ന് ഒര് വെയ്ലറിച്ചാപ്പ തന്നെ ചൂടായ്ലേ.
ആഹ്
ഞ്ഞേന്നാ ക്ലാസ്സൊക്കെ തൊടങ്ങുന്നേ
എനിക്ക് ആറാദി തൊടങ്ങും മ് ആഹ് അഡ്മിഷനെക്കെ കിട്ടി.
ആഹ്
മ്
ആണോ
ആഹ്
അ ആണോ ആഹ് ഇന്ഷാള്ളാ ഞങ്ങള്
മ് ആഹ് ആഹ്
പിന്നാ പ്പ ക്ലാസ് പ്ലസ്
ആഹ് പ്ലസ് വൺ പ്ലസ് വൺ
പിന്നെ എങ്ങനെ വീട്ട്ല്
ഏഹ്
ആഹ് ഫാദറൊക്കെന്ത് ചെയ്യണേ
ആഹ് ഫാദ്റാണെങ്കി എബ്രോഡല്ലായിര്ന്ന് ഗൾഫ് അങ്ങനത്തെ രാജ്യത്ത് എബ്രോഡായിര്ന്നു എബ്രോഡ് എബ്രോഡ്
എബ്രോഡ്
ആഹ്
ആഹ്
ആഹ്
പിന്നാ ഇപ്പ ഈ വെക്കേഷൻ ടൈമിലൊക്കെന്തായിരുന്നു
വെക്കേഷനൊക്കെയാണേ പിന്നെ കറങ്ങാനക്കെ പോയി അങ്ങനക്കെര്ക്യാ
അങ്ങനെ ടൂറ്
ആഹ് ആഹ് ടൂറ് പോയാര്ന്ന്
ആഹ് എങ്ങോട്ടപ്പൊ ലാസ്റ്റ് പോയത്
ഞങ്ങള് പിന്നെ വണ്ടർലായിൽ ഒന്ന് പോയാര്ന്ന്.
ആഹ്
മ് വണ്ടർല്ല വണ്ടർല്ല
വണ്ടർല്ല അതെവടെ
അതെവിടേര്ന്നു കൊച്യോ കൊച്ചിയല്ലല്ലേ ഓഹ് സ്ഥലർഞ്ഞൂട
ആ ആഹ് എടക്ക് പോവലുണ്ടോ
എടയ്ക്കല്ല ഞാൻ വസ്
അണോ അതല്ല മൊത്തത്തില് എടക്ക് ടൂറ് പോക്ന്ന ആളാണോ ഇല്ലലേ പിന്നെ ഫണ്ട് വേണ ണല്ലലേ
ആഹ്
അങ്ങനെ ആര കൂടെ പോവാ
ഫാമിലി എല്ലായിട്ട് പോവും
ഏഹ്
മ്
ഫ്രണ്ട്സൊത്ത് പോലല്ല ഫ്രൻ ഫ്രണ്ട്സൊത്ത് പോലല്ലേ
പുറത്തൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പോലൊക്കെ പോവാറുണ്ട് എടക് വെച്ച്
സ്കൂൾന്നല്ലേ
സ്കൂളന്നല്ലതെ കൂട്ടാരുമായിട്ടക്ക ഇടക്ക വെച്ചൊ ക്കെ
ആ അതിനെ ഫ അതിനന് ഫണ്ട് വേണല്ലോ ഫണ്ട് അവിട് ന്നാ ഒപ്പിക്ക
ഫണ്ടാണെങ്കി ഞാന് ഇങ്ങനെ പോക്കറ്റ് മണി പോലെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയക്കെ വെച്ച്
പറഞ്ഞതല്ലേ
മംമം
പിന്നെ ടൂറ് ഇത്ങ്ങനെ യാത്ര ഇഷ്ടാണോ
ആഹ് യാത്രക്കെ ഇഷ്ട്ട
അതെ
മം
ചെയ്യതൊണ്ട് എന്താഗുണോം
യാത്ര ചെയ്യാ ണെ ങ്കി നമുക്ക് ഓരോ സ്ഥലങ്ങള് കാണൻ പറ്റത്തില്ലയോ നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്ക എസ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ലയോ
ആഹ് കാണാം അതെ അതത് പുതിയ പുതിയ അനുഭവങ്ങള് നമ്മക്ക് പഠിക്കാൻ കയൂല്ലേ.
ആഹ്.
യാത്ര ഒരു സുഖള്ള കാര്യല്ലോ.
ആന്ന് ആന്ന് രസോക്ക്യ.
ഏഹ്
ആഹ് യാത്ര പോവുന്നേയൊക്കെ ഇഷ്ടവാ രസവാല്ല്യോ?
ആഹ് പക്ഷെ യാത്രയില് യാത്ര സംഭവം യാ സുഖമുള്ള കേസാണ് പക്ഷെ ചെല സമയങ്ങളിലെന്തേലും ബു ദ്ധിമുട്ട്കള് വന്ന് കഴിഞ്ഞാല് ഭയങ്കര ആഹ് ഭയങ്കരമായിട്ടുള്ളതായി കാരണംന്ന് വെച്ചാല് നമ്മക്ക് ന്ന് സൗകര്യങ്ങളൊന്നും ചെലപ്പോ കാണൂല്ല കാണത്തില്ല പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ചെല ചെലേ പിന്നെ ഏഹ് പിന്നെ ഉപകരണങ്ങള് ടൂ ൾസ്സുകൾ ചിലപ്പോ നമക്ക് വണ്ട വരും ചെലപ്പോ അതൊന്നും കയ്യിലുണ്ടാവില്ല.
ഓഹ്
ള്ള ഉദാഹരണത്തിന് നമ്മള് വാ സ്വന്തം വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കില് പിന്നെ നമ്മളെ കാറിന്റെ ടയർ പൊട്ടീന്ന് വിചാരിക്ക
ആഹ് പിന്നെ
ടയറ് പൊട്ടിങ്കി ആ ടയറ് മാ റ്റണംന്നുണ്ടെങ്കി ആരൂല്ല ഷോപ്പുകള് ടയറിന്റെ കടകളൊന്നും അടുത്തില്ല വേറെ വീടുകളൊ ന്നടുത്തില്ല ഒരൊറ്റപ്പെ ട്ട സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവിച്ചതെങ്കില് ചെലപ്പോ വേണ്ട ടൂൾസൊന്നും നമ്മളെ കയ്യിലില്ലാന്ന് വിചാരിക്ക ഇപ്പൊ ഒരുവിധം വാഹനത്തിനൊക്കെ ടൂൾസ് ഉണ്ടാവും. എന്നാലും നമ്മള് വൈസ് ചാൻസില് ചെലപ്പോ ടൂൾസ് ഇല്ലാന്ന് വെക്ക അപ്പൊ ആ സമയത്ത് ആഹ് കാണത്തില്ല അപ്പൊ ആ സമയത്ത് നമ്മള് പെട്ട സമയാ ഏഹ് ആ ഒരു സമയത്ത് അതാണ് യാത്രയില് ചെല്പം പെട്ടു പോയാല് അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ ചെറിയൊരു ടൂൾസ് വന്നിട്ട് ഇങ്ങനെ നമ്മളെ സഹായി ഏഹ് ഉം അല്ല ആ ഉദാഹരണം പറഞ്ഞാണ് ആ സമയത്ത് ഉപകാരം ചെയ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരാൾ എത്തിച്ച് തരെ നമ്മളെ സഹായിക്കുകയും ചെയ്താല് വലിയ ഒരു മനസ്സമാ ഹ മനസ്സിന് വല്യ സമാധാനമായിരിക്കും വല്യ ഹാപ്പിനെസ്സ് ആയിരിക്കും അല്ലെ
ആഹ്
അങ്ങനെ യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ യാത്രയിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്
ഉം
ഒരുപാട് നമ്മളെ നാടുകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക് പഠിക്കാൻ കഴിയും നമ്മള് കാണാത്ത കാര്യം കാണാൻ കഴിയും പിന്നെ നമുക്ക് നാട്ടില് തിരിച്ചെത്തികഴിഞ്ഞാല് നമ്മളുടെ മൈന്റൊ ക്കെ ഒന്ന് ഫ്രീ ആകും സ്ട്രെസ്റ്റുകളൊക്കെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിട്ട് അല്ലേ ആഹ് ഇപ്പോ അങ്ങനെയൊക്കെണ്ട് ഈ വൽ വലിയ വലിയ ആളുകളൊക്കെ എന്ത് ചെയ്യും അറിയോ വലിയ വലിയ രാഷ് ഷ്ട്രളൊക്കെ സന്ദർശിക്കുക ഈ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത് ന്ത്രിമാരെ ഇവരൊക്കെ എന്തിനാ അറിയോ രാജ്യങ്ങളൊക്കെ കറങ്ങാൻ പോകുന്നേ
എന്തിനാ
അവിടെയുള്ള പുതിയ പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പഠിക്കാനാവൂ
ഓഹ് നമ് കേരളത്തിലോട്ട് ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ടാ യോ അപ്പൊ അതിന്റേതായിട്ടുള്ള നമ്മുടെ ഈ എ. ഐ തു പോലത്തെ ഒക്കെ തന്നെ
ആതന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ പ്രൊജക്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ അവിടെ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റമാറ്റിക് എങ്ങനെയൊക്കെയ വർക്ക് ചെയ്പ്പിക്കുന്നത് ഇതൊക്കെ പോയി അപ്പോൾ പലരും അവിടെയും ഇവിടെേയും പോയി കാണുമ്പോഴാണ് ആ പഠിക്കാൻ പറ്റുന്നത് അവരെ ആലോചിക്കുന്നത് നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമന്ന്
ഓ
ഉ അങ്ങനെയൊക്കെയാണ് കൊറെ ഡെവലപ്പായി വരുന്നത് നമ്മളെ നാടൊക്കെ ഉ നമ്മള നമ്മളെ നാട് കൊറെ ബേക്കിലാ അല്ലേ മറ്റുള്ള രാജ്യങ്ങളെ വച്ച് നോക്കുമ്പോഴേ നമ്മളെ ടെക്നോളജീന്റെ വിഷയത്തിലൊക്കെ നമ്മളെ ന നാട് വളരെ പിറകിലല്ലേ ഹലോ പോയ ഹലോ